ഹലോ ആ ഓ കേക്കാം എന്താ വിശേഷം?
നല്ല വിശേഷം.
എന്താ ചെയ്യണേ?
ഞാൻ ഇവിടെ വെറുതെ മൊബൈല് കളിച്ചിട്ടി‌ക്കേരുന്നു.
ഏഹ് എത്രാം ക്ലാസിലാ പഠിക്കണേ?
ഞാൻ പ്ലസ് ടു.
ഉം പഠിക്കാനൊന്നും ഇല്ലേ
ഏഹ് പഠിക്കാനൊന്നും അത്ര‌ക്കില്ല അവിടന്ന് എഴുതും എഴുതി കഴിഞ്ഞു.
നാളെ ഞായറാ അതിനോട് ലീവാ
ആ ലീവാ നാളെ സ്കൂളില്ല ലീവാണ്-
ലല്ലേ-
മ് ഫ്രീ ഫ്രീ ഫ്രീ-
പിന്നെന്താ ഭക്ഷണം കഴിച്ചോ?
ഏ-
ഭസണം കഴിച്ചോ?
ഇല്ല ഇല്ല ഭക്ഷണം ഇണ്ടാക്കിക്കൊണ്ടിരിക്കാണ്-
എന്താ ഫുഡ്-
ഫുഡ് ഇമ്മിച്ചാ ബിരിയാണി ഇണ്ടാക്കാറണ്ട് നമ്മക്കിന്നെ ഫുഡ് ഉണ്ടാക്കാനറില്ലല്ലോ?
എന്താടാ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിക്കണ്ടേ?
ആ നമുക്ക് മാഗി ഈ ചായ അങ്ങനത്തെ കൊറെ ഉണ്ടാക്കാനൊക്കെ അറാം-
ഉം ഉം-
നിങ്ങക്ക് എത്തൊക്കെണ്ടക്കറിയാ-
അത്യാവശ്യംക്കെ അറിയാ-
ഏ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്ഏതാ-
അ എന്തും ഉണ്ടാക്കൂടാ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യംന്നുല്ല മക്കളെ ഇഷ്ടത്തിന് മക്കൾക്ക്ന്താ വേണ്ടി ഉണ്ടാക്കി കൊടുക്കും- ഉം പിന്നെ എന്താ- സ്കൂളിലെ വിശേഷൊക്കെ പറയ് സ്കൂള് എങ്ങനെയാണ് ഫ്രണ്ട്സുകളൊക്കെല്ലേ?
സ്കൂള് മോശക്കെ തന്നെയാണ് ഫ്രണ്ട്സൊക്കെണ്ട് പക്ഷെ പഠിപ്പിക്കുന്നോട് മനസ്സിലാവില്ല-
കു ചക്കന്മാ ചങ്ങായിമാരൊന്നുല്ലേ?
ഓഹ്
ഇന്ന്ന്തേ സ്കൂള് മാഷാണോ പഠിപ്പി-
ഫ്രണ്ട്‌സുകളൊക്ക ലഹരിയോ ഇതൊക്കയാണ്
ഏ അതൊക്കെ ഇണ്ടാവോ
ഓ ഓ
ഉ ഏ അപ്പൊ നിങ്ങളെ സ്കൂളില്-
ആ എക്സോയിസ് ഓക്കേ വന്നിരുന്നു
അത്ര
ഹലോ
ആ ഞാൻ കേൾക്കണ്ട് പറയ് ഇങ്ങടെ എന്താ പിടിച്ചു
എസ് വയസ ഒക്കെ വന്നിരുന്നു വല്യ പോയപ് കൊറേ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പിടിച്ചു
അതിലൊന്നും പെടരുത്ട്ടോ നല്ലോ ശ്രദ്ധിക്കണ്ട്ടോ ചങ്ങ ചക് കൂടള്ള പോലെന്ന ആഹ അങ്ങനെ പോവരുത് ഇന്താ കൂടൊള്ളോർ തന്നെ നമ്മളെ ചതിക്കണ കാല ട്ടോ
ഓലോട് കുടുങ്ങിയ ഓലോട് പോം പക്ഷെ നമ്മള് അയിന് നിൽക്കണ്ടി വരും
ആ അതന്നെ സൂപ്പറാ ഉം ങ്ങളെ സ്കൂളിന്റെ അടുത്തൊക്കെ അങ്ങനെ ന്തോ ഏ ഫുഡ് കയിച്ചില്ല സ്കൂളിന്റെ അടുത്ത് അങ്ങനെ കച്ചോടോ അങ്ങനെ എന്തോ ഒണ്ടോ
ഏ അങ്ങനെന്നും ഇല്ല
ഉം പിന്നെ എങ്ങനെ ഒലെ പിടിച്ചേക്കെ
ആ എസ് ഒ സാറിന്റെ ടീമുണ്ടാവും ഒരു പോലീസിന്റെ ഓല് ഇങ്ങനെ വരലുണ്ട് ചെൽ ക്കെയേനി അപ്പൊ അങ്ങനെ ബാഗൊക്കെ ചെക്ക് ചെയ്തപ്പം പുടിച്ച് ഉം
ഇപ്പ അയിന് പുതിയൊരിത് വന്ന്ണല്ലോ ഓപ്പറേഷൻ തൂഫാനെന്ന് പറഞ്ഞിട്ട് ലഹരിക്കെതിരെ പുതിയൊരു
ആ അത് നല്ലൊരിതാണ്
ഇപ്പ എല്ലാരിം പിടിക്കാൻ എത്രേ ഇത് മ എത്രോ ആളെ പിടിച്ച ചെയ്തിണ്ടല്ലോ തൊപ്പിനിയൊക്കെ പിടിച്ചല്ലോ
അതെയതെ
ഹമ് അങ്ങനെ ഓരോന്ന് ട്ടെ ഇന്നാലല്ലേ മ മക്കള് ഭാവിൽ മക്കളൊക്കെ ഒന്ന് അയിലക്കൊന്നും പെടാതെ നിക്കുള്ളു
ആ
ഉം
നമ്മൾ ന്നെ സ്കൂള് പോകുമ്പോ പിന്നെ പഠി മനസ്സിലാവൂല അങ്ങ മൻസ്സിലാവും ഈ ഫ്രണ്ട്സിലൊക്കെ ശ്രദ്ധിച്ചാ സമ്മയ്ച്ചൂല
ഫ്രണ്ട്സ് ഫ്രണ്ട്സുളൊക്കെ എങ്ങനെയാ നല്ല കമ്പനിയാണോ
ആ കമ്പനിയൊക്കെ നല്ല കമ്പനിയാണ് കൊറേണ്ണം നല്ലതും കൊറേണ്ണം ചീത്തതും നല്ലോം പഠിപ്പിച്ചാ മനസ്സിലാവണൊക്കെ
ഉം നല്ലോണം പഠിക്ക് പഠിച്ച് ഉന്നതങ്ങളിലൊക്കെ എത്തണ്ടേ
അ ആ പഠിക്കണം മാർക്ക്‌ എല്ലാംമേ വാങ്ങണം
ഉമ് പിന്നെ എന്ത് ട്യൂഷൻ സെന്ററ ട്യൂഷനൊക്കെ പോവല്ണ്ട് പറഞ്ഞ് എന്താ ട്യൂഷൻ സെന്ററിലെ വിശേഷയൊക്കെ പറയ്
ആ ട്യൂഷൻലൊക്കെ പോവാറുണ്ട് അവിടെ അവിടെ അവിടെ പഠിപ്പിക്കണതൊക്കെ മനസ്സിലാവും
ആ അവിടെ ഉഷാറാണോ
അവിടെ നല്ല നല്ല സാറമാരും അങ്ങനെയൊക്കെ
കമ്പനിയാണോ
കമ്പി ആ അവ്ടുത്തെ സാറന്മാര് ഫ്രണ്ട്സും നല്ല കമ്പനിയാ.
ആ സ്കൂളിലാല്ലേ കമ്പനിയൊന്നുംല്ലാത്തത്.
ഉം ഉം
ഉം സ്കൂളിൽ ഇങ്ങളെ ക്ലാസ്സിലെന്നെ കൊറേ കുട്ടിയേളില്ലേ അപ്പ എല്ലാരും കൂടി അഡ്ജസ് ചെയ്യാല ബുദ്ധിമുട്ടൊണ്ടായിരിക്കും. എത്ര കുട്ട്യാള്ണ്ട് ക്ലാസ്സി ല്
ഉസ്കൂളില് ക്ലാസ്സിലൊരു എത്രേ. സ്കൂള്ല് ആ മു നാപ്പത്തിമക്കണ്ട്. നാപത്തി എമ്പത്തി നാപ്പത്തേയക്കെണ്ടാവും.
അപ്പൊ പിന്നെ എല്ലാരിം കൂടിയെ ഇതാക്കാല്ല ബുദ്ധിമുട്ടോണ്ടായിരിക്കും.
ടീച്ചർമാരൊക്കെല്ല ടീച്ചർമാരാണ് പഠിപ്പിച്ച്ണൊക്കെ മൻസ്സി ലാവും ക്ഷേ കുട്ടിയെള അയ്നാട് നിന്നൊടുക്കൂലാ.
ഉം അടങ്ങി നിക്കലണ്ടാവൂല ലേ. അഇങ്ങളൊക്കെ വല്യ കുട്ടിയേളല്ലേ. അപ്പ പിന്നെ കുറച്ചൊരു റിസ്ക് ഇണ്ടാവല്ലോ. അപ്പ ഈ കുട്ടികള് പറഞ്ഞാ അനുസരി ക്കലും ഉണ്ടാവൂല്ല. അപ്പം ടീച്ചർക്ക് ക്ലാസ് ഇട്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അനക്കിഷ്ടപ്പെട്ട വിഷയേതാ?
ഇൻക്ക് ഇഷ്ടപ്പെട്ട വിഷയം പർഞ്ഞാൽ ഇതാണ്, ഈ മാക്സ് മാക്സ് അത്രക്കത് ഇഷ്ടല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷ ചെയ്താ ഇംഗ്ലീഷ്
പിന്നെ അന്റ ഓബീസക്കെ എന്തൊക്കെ
ആഹ് ബിസിനസ്മാൻ ആവണന്നോക്കെ
ഉം കളിക്കൊന്നു കാനളൊക്കെ പോവല്ലേ
ഏ
കളിക്കാനൊന്നും പോവേല്ലേ ചോയ്ക്കുക
ഓ കളിക്കാനോ ഫുട്ബോൾ കളിക്കാനൊക്കെ പോവും
ഉം ഏതാ ടീം
അർജന്റീന
ഏ അർജന്റീനേന്റ ഫേൻസ കളി ഞാനങ്ങനൊന്നുല്ല ക്ക് അയ്നോടൊന്നും താല്പര്യമ കളി കാണല്ലുണ്ടോ
ആ കളി കാണല്ണ്ട് പിന്നെ സ്കൂള്ല്ലേസം ഒന്നും കാണാൻ പറ്റൂലല്ലോ
ആ ലീവില് ല്ലപ്പം കാണാ മതില്ലേ
ഏഹ
ലീവില്ലപ്പകാണാ മതില്ലേ
ആ ആ ഒർക്കപിരാന്ത്ലൊക്കെസ്ക്കൂള്പോകുമ്പ എത്തുമന്സ്സിലാവുല്ല
ഇപ്പൊ കളിക്കല്ലാമുൻഗണന ഇപ്പം പഠിപ്പാ പഠനത്തിന്മുൻഗണന ലീവില്ലപ്പകാണും
ലീവിലെസാകുമ്പ കാണാം കളിയൊക്കെ കാണാം
ക്രിക്കറ്റോഫുട്ബോളോ എന്താകളിക്കരല്ജ്
ഏ
ഇജെന്ത ക്രിക്കറ്റോഫുട്ബോളോ എന്താകളിക്കല്
ഞാൻഫുട്ബോളാ
ഫുട്ബോള്ന്റെആളാ
ആ ഇപ്പം കാണ്ച്ചിട്ട്ഒരു റസ്റ്റ്ഇട്ക്കായോണ്ട് ഇപ്പോ
എന്ത്പറ്റെതാ കാല്നെന്ത് കാൽനെന്ത് ന്ത്പറ്റി
ആഅ് ഫുട്ബോള്കള്ച്ചുമ്പോ വീണതാണ് കല്ല്മ്മല്കാലട്ച്ചതാ പന്തിൻ്റെ പകരം
ന്നട്ടോ
ആ പ്പംഅയ്നോട്പ്പം സ്ക്കൂൾ സ്കൂൾക്ക് രണ്ടീസായി പോയിട്ട് പോ വേദനെക്കണ്ട് ചെറിയെചതവ് ണ്ട്ന്നാ പറഞ്ഞെ
മം ശ്രദ്ധിക്കണം ണ്ടെ
ഏ
ശ്രദ്ധിക്കണ്ടേന്ന്പറയാ
ആകളിൻ്റെട്ക്കഅ്ന്നും ശ്രദ്ധിച്ചൂല പെട്ടെന്ന് പന്ത്ങ്ങട്ട് വരുമ്പളെ
എവ്ട്ന്നാകളിക്കല്
ഞങ്ങൾ പാട്ത്ത്ന്ന്
അ പാട്ത്തെങ്ങനെണ്ത് കല്ല്
ഏ
പാട്ത്തെങ്ങനെ അങ്ങനെയാ കല്ല്ന്ന്
പാട്ത് ത്ത് ചെല ചെല കല്ലൊക്കെണ്ടാകും ആടിനിം പോത്തിനീം കെട്ടിടാല്ലെകല്ലെ അപ്പം അയ്മേലൊക്കെ പോയി അടിച്ചു
അപ്പം അങ്ങനെ പ്രശ്നംണ്ട്ല്ലേ ഏതായാലും ഒക്കെ ഞാന് പ്ലസ്ടു
ഉം പിന്നെ കല്യാണം കഴിഞ്ഞില്ലേ?
ഓ
പ്ലസ് വൺ. ഇന്ന് പഠിച്ചുമ്പോ പ്ലസ് റ്റുവിൽ തുടങ്ങിയപ്പനെ എന്ന കല്യാണം കഴഞ്ഞണ്.
ഏഹ് ഇപ്പ സ്കൂൾ ലൈഫ് ഫുൾ ആക്കാൻ കഴിഞ്ഞില്ല.
ഇനി ഇൻന്റെ മക്കളെ പഠിപ്പിക്കട്ടെ.
ഉം.
ഏഹ്. മൂന്ന് കുട്ടിളുണ്ട് ഓലെ മൂന്നാള് പോലെയൊക്കെ പഠിപ്പി ഉം പിന്നെ ന്താന്നാല്?
പിന്നെ. ഏഹ്
അല്ല ഉമ്മ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞോ?
ഏഹ് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്നുല്ല.
ഞ് എപ്പോള ഭക്ഷണം കഴിക്കുക?
ഭക്ഷണം കിട്ടാൻ കുറച്ചരാവും ഇപ്പോ ബിരിയാണി ഉണ്ടാക്കി കഴിയുന്ന് പറയണ്ട്.
പ്ലാ അപ്പ എപ്പോളാ കെടക്കല്
കടക്കാൻ ഒരു പത്തര പതിനൊന്ന് മണിയാവും
അ ആ അത്ര ടൈമൊക്കെ ആവോ
ഓ അപ്പൊങ്ങൾക്കെ വേഗം കെടക്കല
ആ ഞങ്ങള് വേ പത്ത്‌മണി പത്ത് ത്തര പതിന്നൊന്ന് മണി ആകല് ചുരുക്കാ ഞങ്ങള് വേഗം കെടക്കു മ്മ് ഞങ്ങള് വേഗം കെടക്കും വേഗനീക്കും രാവിലെ നേരത്തെ ണിക്കണം മക്കക്ക് മദ്രസണ്ടേ അഞ്ച് അ ഞ്ചരാമ്പോ മ ഏഹ്
എച്ച് മദ്രസണ്ട് മദ്രസ നി ത്തി
അതെന്തേ
ഈ സ്കൂളും മദ്രസും ട്യൂഷനും ക്കായിട്ട് ഒന്നായിട്ട് ബുദ്ധിമുട്ടാ
മദ്രസ നിർത്തിലെ
മ്മ്
അപ്പാ എപ്പോഴെന്ന് മദ്രസ
മദ്രസ അഞ്ചരക്കെ
രാവിലെ
മ്മ്
അല്ലെ വൈകുന്നേരോ
രാവിലെ
രാവിലെ അഞ്ചരക്കോ
ആ അഞ്ചര ക്കെ അഞ്ചരയ്ക്ക് നീച്ചണം ഉം സുബ്ഹി നിസ്കാരീട്ട്
ഉം
ആ ആറരക്കാവുമ്പത്തിന് മദ്രസ തുടങ്ങും
ആ അപ്പൊ മദ്രസ നിർത്തില്ലേ
ആ
പിന്നെന്താ ന്നാല്
ന്നാ ഒക്കെ
എന്നാ ഞാനൊക്ക് ഒൻക് എന്നെ വിളിക്കണ്ടട്ടോ എന്നാ ശരി ഒ ക്കെ
മാതി